ഹലോ
കേൾക്ണ് ആ ഇണ്ട്
ആ ഓക്കെ ഞാന് ഞാൻ ഇന്നെന്താ പറയാൻ പോന്ന് വെച്ചാ നമ്മളെ ഈ ഈ ഗ്രാമത്തിലുള്ള ജീവിതത്തെ കുറിച്ചാണ് ഇപ്പൊ എന്റെ ഞാനൊക്കെ ജീവിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. അതായ ഗ്രാമം എന്ന് പറയാന്ന് വെച്ച കഴിഞ്ഞാൽ ഇങ്ങനെ അ സിറ്റി പോലെ ഇങ്ങനെ കൊറെ വാഹനങ്ങളെ സൗണ്ടും അതൊന്നും ഇല്ലാത്ത. ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്നും പറയാം. നല്ല പച്ചപ്പും ഇതൊക്കെ ആയിട്ടുള്ള അപ്പോ ഉ എന്റെ വ് അടുത്ത് തന്നെ നല്ല പച്ചപ് റഞ്ഞ പാടങ്ങള്ണ്ട്. പിന്നെയ പൊയ പൊഴണ്ട് അപ്പൊ നല്ല നല്ലൊരു ഒരു രസാണ് അവിടെ? അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു ഇ എന്താണ് ഒരു ഈ നല്ലത് അങ്ങനെയല്ല ഇപ്പോ അത് എത്ര നല്ലതായിരുന്നുന്ന് മനസ്സിലാവാന് ഞാന് ഒരു സിറ്റീല് പോയി താമസിക്കേണ്ടി വന്നു. എന്റെ ഉം നാടിന്റെ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോ ഞാൻ അവിടെ താമസിപ്പഴാണ് എനിക്ക് എന്റെ നാട് എത്ര നല്ലതായിരുന്നുന്ന് മനസ്സിലായത്. അപ്പി ഞാന് അവിടാന്ന് വെച്ച് ഴിഞ്ഞാല് നമ്മള് ഒരു നാട്ടിം പൊറാന്ന്. അപ്പൊ ഉം അയ്ൻ രാവിലെ ഇപ്പൊ എഴുന്നേക്കുമ്പോം തന്നെ ജനലിലോട്ട്ല്ലാം നോക്കുമ്പോ കാണുക നമ്മള് പച്ച പച്ചപ്പുള്ള പാടോ പിന്നെഴ് ഇപ്പൊ തണുപ്പ് കാലത്തൊക്കെ ആന്നെങ്കി രാവിലെ നോക്കിയാ അടെ ഊ പ്പൊ ഇവിടെക്കായി - - ട്ട് ഇ ങ്ങനെ മണ്ണൊക്കെ പൊതിഞ്ഞ് കെടക്കുന്നെല്ലാം കാണാം. ആ ലും ഇപ്പല്ലും ഞാൻ ആസ്വാദിക്കാനും ഹേഇങ്ങനെ പെ വെറുതെ ഇങ്ങനെ നമ്മള് ചില സമയത്ത്ന്ന് വെച്ച കഴിഞ്ഞാ വൈകുന്നേരം ഇങ്ങനെ നടക്കാനൊക്കെ പോവും ആ പ പാടവരമ്പത്തൂട്ട് ആഹ് അതിലോട്ടൊക്കെ അ അപ്പൊ നല്ല നല്ലൊരു ഊ നമുക്ക് എന്താന്ന ഒരു നല്ല എനർജി കിട്ടും ആ സ മയത്തല്ലോ -. - ആ അത് അനുഭവിച്ചന്നെ അറിയണം. കാരണംന്ന് വെച്ചാ ഈ പക്ഷികള സൗണ്ടും ഹേ പുഴ ഇങ്ങനെ ഒഴുകുന്ന സൗണ്ടും അതന്നെ ആ ശബ ത്തെല്ലാം തന്നെ ഭയങ്കര രസാണ് ഈ ഏ നമുക്ക് ഈ ഞാൻ ഈ സിറ്റിയില് ഞാൻ ജീവി ച്ചും വർണില്ല. അപ്പ ആ സമയത്ത് എന്ന് വെചെയിഞ്ഞാൽ ഭയങ്കരമ ആളുകളുടെ സൗണ്ടും. വാഹനങ്ങളെ. സൗണ്ടൊക്കെ ആയിരുന്നു കൂടുതൽ കേട്ടത് ഹ്ഹ. അപ്പോ നമക്ക് തീരെ ഒരു ഇതുണ്ടാവല്ലോ ഒന്നു ഷെയ്യാനും വെറുതെ കെടക്കുമ്പോ പോലും ഇങ്ങനെ മ്മ്. വാഹനം പോന്ന. സൗണ്ടും വാഹനങ്ങളെ ഏ. ഏ യ്യ് ഹോണടിക്കുന്ന സൗണ്ടും അതെല്ലേനും കേക്കാ പിന്നെ ആൾക്കാാര് തമ്മിലുള്ള സംഭാഷണവും ഇതൊക്കെ പഷെ. എന്റ വീട്ടില്ന്ന്വെച്ഴിഞ്ഞാല് ഹ്. മ്മ്. ഗ്രാ അത് അതിങ്ങനെ ഒരു ഗ്രാമത്തില് ങ്ങനെ അതി ട്ടും വീട്ടിലൊന്നും ഒച്ചയും ബഹളൊന്നും ഉണ്ടാവുല്ല. വീട്ട്നടുത്ത് കാരണംന്ന് വെച്ചഴിഞ്ഞാല് ഒ ഒരു വീട് അങ്ങനെ ഉം. ഇങ്ങനെ പാഠങ്ങളെല്ലാം നടുക്കായതുകൊണ്ട് പിന്നെ ഇങ്ങൻത്തെ വാഹനം പോവുന്ന സൗണ്ടൊന്നും കേക്കൂല കാരണം കൊ റച്ച് ഉൾ ഉ ഉൾഗ്രാമ ആയോണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങടെ എങ്ങനെയാണ് വീടൊക്കെ
ആ്ഹ. അതെ. ഞാനും ഏ ഇങ്ങനെ ഗ് നഗരങ്ങൾ പോലുള്ള സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നേ ആഹ് ആഹ് എന്താന്ന് വെച്ചി പച്ചപ്പ്ന്ന് പറഞ്ഞ നാട്ടുംപൊറങ്ങളെയാണ് കൂടുതലായി റ്റു ഗ്രാമങ്ങളന്ന് പറയുന്നേ പിന്നെ. നന്മ, സ്നേഹള്ളൂ. പരസ്പരം പങ്കിട്ട് ഒരു ഗ്രാമം മുഴുവൻ ഒരു വല്യ കുടുംബം പോലെണ്. ആടില്ലാം നിക്ക പിന്നെ പ്രകൃതിയോട് അത്രയോ അടുത്ത് ജീ ക്ക്ന്ന മൻഷ്യമ്മാരു ചുറ്റുപാട് മാറ്റല്ലാണ്ട് അവരെ ഇപ്പോളും ഇങ്ങനെ തുടർന്ന് പോയിക്കണ്ട കുറെ നാട്ടു ശീലോ അതെല്ലാം കൂടുമ്പാന്നേ ഈ ഗ്രാമീണ ജീവിതവു മൊത്തത്തിൽ പൂർണ്ണാകുന്ന് പിന്നെ. ഹ് ഈ കള്ളത്തരൊന്നും ഇല്ലാണ്ട് അത്രയോ നന്മയോടെ. സ്നേഹത്തോടെയോ ജീവിക്കുന്നവരെവു ഗ്രാമത്തിലുള്ള എല്ലാരും ഹ്. അവരുടെ ഗ്രാമ ജീവിതം എന്ത വെച്ചാ നമക്ക് വരുന്ന തലമുറകൊല്ലു. പറഞ്ഞു കൊടുക്കാനും. മനസ്സിലായി കൊടുക്കാനല്ല പറ്റുന്ന ഒരു നല്ല കാര്യയാണ് പിന്നെ ആടെ രാവിലെള്ളേ. രാവില് പൊൽച്ചക്ള്ള ആ കാണുന്ന. കാഴ്ചകളെല്ലമേ. വേറെന്നെരു ഈ, രാവിലെ തന്നെ ആ് നമ്മൾ ഒറങ്ങി എണീക്കുമ്പോ ഈ നാട്ടും പോറയെല്ലാ, കാണാനൊരു. വേറെ തന്നെ ഭംഗിയാണ് ഈ കോഴിയെള്ളെ. ഏഹ. ശബ്ദോ അതെല്ലാം കേട്ടട്ടാണ്. ആടുള്ള മനുഷ്യമാരെല്ലേ എണീക്കുന്നേ. പിന്നെ നഗര ങ്ങളിലെല്ലോ. ഉള്ളപ്പോൽത്തെ. ഈ വാഹനങ്ങൾടെ. ഒച്ചി ബഹളോ പിന്നെ അതുപോലുള്ള തെരക്കൊന്നും. ഇങ്ങനെ ഗ്രാമത്തി ഉണ്ടായില്ല പിന്നെ, രാവിലെ പൊൽച്ചകനിൽ തണ്ത്ത. കാറ്റ് പക്ഷികളിലും. മൃഗങ്ങളെയെല്ലോ ശബ്ദോ, അതില് ഗ്രാമത്തിൽ. ഭയങ്കര സന്തോഷത്തുടെ ശാന്തയിട്ടല്ലോ ആ. വളർത്തുന്നുണ്ട് പിന്നെ, ഈ വീട്ടിൽല്ള്ളെ. ഹ്ഹ മുതിർന്ന. സ്ത്രീകൾക്ക് രാവിലെ തന്നെ എണിച്ചിട്ട് മുറ്റ അടിക്കുന്നുണ്ടാവൂ അതുപോലെന്നെ. മുത്തശ്ശിമാരെല്ലോ എന്തായി. തൊളസി തറയിലെല്ലാം. വേള ക്. വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവു. പിന്നെ കാണുന്ന കാഴ്ചയാ ന്ന് ഈ കെണറ്റിന്ന്. രാവിലെ തന്നെ വെള്ളം കോരുന്നതല്ലോ അതെല്ലോ ഈ ഗ്രാമീണ ജീവിതത്തില് സ്ഥിര. ആയിട്ട്. കണ്ടുവരുന്ന. കാഴ്ച ആണ് പിന്നെ പാടത്തേക്കല്ലോ പണിയെ പണിയായുധങ്ങളെല്ലാം ആയിട്ട് ചുരുത്ത് പോകുന്ന കൊറെ കർഷകന്മാര് തലച്ചുമടു പച്ചക്കറിയെല്ലാം കൊണ്ട് പച്ചക്കറി മീൻ അതെല്ലാം വിൽക്കാൻ വരുന്ന കുറെേ കച്ചവടക്കാരുള്ളു ഹ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഒട്ടും കൃത് കൃത്യമതയില്ലാതെയാണ് ഈ പ്രഭാതങ്ങളിൽ മനുഷ്യുമാരെ മനുഷ്യന്മാർക്ക് നൽകുന്ന വലിയൊരു ഊർജ്ജാന്ന് അടുത്ത് ഈ രാവിലെയ ഉുള്ള കാഴ്ചകളുമല്ലോ ഇതിന് പറ്റി നിങ്ങക്ക് എന്താ കൂടുതൽ പറയാനുള്ളെ
ശരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഹോ. വളരെ സ്നേഹക്കെ ഉള്ള മനുഷ്യന്മാരെ നമുക്ക് ഗ്രാമത്തിലെ കാണാൻ കഴിയും കാരണംന്ന് വെച്ചാ ഇപ്പൊ നമ്മള് ഈ നഗരത്തിലൊക്കെ താമസിക്കുന്ന സമയത്ത് അവർക്ക് ആ അപ്പുറോ ഇപ്പുറോ അതായത് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നത് ആര ആരാന്നു പോലും നമുക്ക്അറിയൂല്ല നമ്മള അയൽവാസികൾ ആരാന്ന് പോലും അറിയുല്ല ആരുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല നമ്മള് ചിലപ്പോ നമ്മള് ഏഹ നഗരത്തിലാണെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ കുറേ ദൂരെയയിരിക്കും അപ്പൊ നമുക്ക് എന്തെങ്കിലുംപ്രശ്നം വന്നു കഴിഞ് കഴിഞ്ഞാൽ ദൂരെയുള്ള അവര് ന്നവരെ നമുക്ക് ഏഹ കാത്തു നിക്കണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷെ ന ഒരു ഗ്രാമത്തിലാണെങ്കിൽ നമുക്കന്ന് വെ കഴിഞ്ഞാൽ നമ്മളഅയൽവാസി ള്ളാരാ എല്ലാരേും നമുക്കൊരു വീട്ഏന് ചുറ്റുമുള്ള ഒരു ഒരു ആ ഗ്രാമത്തിലെ മൊത്തം ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ അറിയൂ പിന്നെ അവര് അയൽവാസികളൊക്കെ ആയിട്ട് നമ്മൾ നല്ല സ്നേഹത്തിലും ഇതൊക്കെ ആയിരിക്കും ഏ നാട്ട ഇങ്ങനെ നമ്മള് അന്വേഷിക്കും അവടെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളടുക്ക് അവരെ വീട്ടിൽ പോകും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഈ സിറ്റിയിലൊക്കെള്ളെന്ന്ച്ചാ ഭയങ്കര യാന്ത്രികായിട്ടുള്ള ജീവിതായിരിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഗ്രാമത്തിലെ നല്ല പുലർച്ചയെള്ള മ ന്ന ബ മഞ്ഞും പിന്ന പാടത്തിന്റെ പച്ചപ്പു അതൊക്കെ ഏഹ് മറ്റേ ശീലിച്ച നമുക്ക് ഈ നഗരത്തിലെ കോൺക്രീറ്റ് ബിൽഡിങ്ങിലൊക്കെ താമസിക്കുന്നത് ഭയങ്കര ഒരു ഏ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ പിന്നെ ഇത് പറഞ്ഞ പൊലെ ഗ്രാമത്തിന് നല്ലൊരു ശുദ്ധവായു കിട്ടും നമുക്ക്. പക്ഷെ നഗരത്തിലാണെങ്കില് നമുക്ക് ഇങ്ങനെ പൊടിയും, ഇതും വണ്ടികള് പോയിട്ട് ഉം ഇതൊക്കെള്ള പൊടിയും ഇതൊക്കെ നെറഞ്ഞ വായുവായിരിക്കും നമ്മൾ ശ്വസി ഭയങ്കരം ബുദ്ധിമുട്ടാണ് അത് നമ്മുടെ ഈ ഗ്രാമത്തില് താമസിച്ചിട്ട് നഗരത്തിലേക്ക് പോകുമ്പോ ആഹ് അങ്ങന ഒരുപാട് വ്യത്യാസങ്ങള്ണ്ട്. ഇവ രണ്ടും തമ്മില് പിന്നെ എനിക്ക് ഞാൻ ആദ്യം ഒരു നഗരജീവി തം ആസ്വദിക്കുന്ന ഒരാളായിനു. പിന്നെന്ന്ച്ചാ നഗരത്തിൽ ജീ ഉം ഉം മാറി താമസിക്കണംന്നായിരുന്നു എന്റ ആഗ്രഹം. ഏ അപ്പൊ ഞാനങ്ങനെ നഗരത്തില് പോയി ആ സമയത്താണ് എനിക്ക് എന്റെ നാട് എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കി അവിടെ താമസിക്കുന്നത് ആ എത്രത്തോളം നല്ല കാര്യായിരുന്നു, ശരിക്കും അതൊരു ഭാഗ്യം പോലായിരുന്നു പിന്ന ഞാൻ കണ്ടിരുന്നത്. അപ്പൊ പിന്നെ ഞാൻ നാട്ടില് വന്നപ്പോന്ന്ച്ച് കഴിഞ്ഞാല് ഞാന് എല്ലം ആസ്വദിക്കാൻ തൊടങ്ങി ഇങ്ങനെ. പോയി കാരണം എനിക്ക് കൊറെ കാലങ്ങളായി നഗരത്തിലായതോണ്ട് ഇതൊന്നും കിട്ടാത്തൊരു കാര്യായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഹ് ഇങ്ങന എല്ലും ആസ്വദിക്കാൻ തൊടങ്ങി. അപ്പയാണ് എനിക്ക് എന്റെ നാടിന്റെ ഒരു ഇത് മനസ്സിലായത്. ഹ് എത്ര നന്നായിരുന്നു ഒരു ഗ്രാമത്തില് ജനിച്ചതും വളർന്നതക്കെ ആ അത് ഭയങ്കര ഒരു ഇതൻ ഹ് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. പിന്നെ നിങ്ങൾക്കെന്താണ് കൂടുതലായിട്ട് പറയാന്ള്ളത്.
അതെ ഗ്രാമത്തിന്റെ ഐശ്വര്യംന്നല്ല പറയുന്നത് ആടുത്തെ പ്രകൃതിന്നെയാണ് അവര് പ്രകൃതിനെ സംരക്ഷിക്കുന്നതുവല്ലോ. ഏ കാര്യേശ് പ്രകൃതിന്നെല്ലാം പറഞ്ഞ് കഴിഞ്ഞാല് ആടെല്ലാം പോയി കഴിഞ്ഞിഞ്ഞ ഈ ഇങ്ങനെ എന്താ പറയാ ഈ വരി വരി ആയി ച്ചും നിൽക്കുന്നെ തെങ്ങ് ഏഹ് നെൽപ്പാടു അങ്ങനല്ലോ ഹ എന്താറയാ ഏ കാണാൻ തന്നെ നല്ല രസാന്ന്. പിന്ന കൊറേ തോടുകളെ തോട് പുഴെല്ലാം ണ്ടാവും അടാ. പിന്നെ ഈ വീടിന് ചുറ്റുള്ളെ പറമ്പുകള്ലെല്ലണ്ടാവുന്ന മാവ്, പ്ലാവ്, തെങ്ങ് കപ്പ അതെല്ലാന്ന് ഈ ഗ്രാമീണരുടെ ഈ സമ്പാദ്യംന്നുള്ള പറയുന്നേ പിന്നെ ഈ ചക്ക, മാങ്ങ, അതെല്ലാം ഇങ്ങനെ പഴുത്ത് വീഴുമ്പോ ഈ കുട്ടികളെല്ലോ ഒരുമിച്ചിറ്റി അത് പെറുക്കാൻ പോവുന്നേ, അതെല്ലോ നാട്ടും പുറത്താർക്ക് ഒരു വലിയ നൊസ്റ്റാൾ ജിയ പോലെയാന്ന്. പിന്നെ പണ്ട് കാലത്ത് ഹ് ഗ്രാമങ്ങളിലെല്ലോ ഏറ്റോം കൂടുതലി ഇണ്ടായിരുന്നത് എന്താ ഈ വെള്ള എല്ലാന്ന്. കുളങ്ങള്, തോടുകളല്ലോ വൈകുന്നേരല്ലോ കൂട്ടത്തോടെ ഈ കൊളത്തില് ഹ് കുളിക്കാൻ പോകുന്നേ, നീന്തല് പടിക്കാൻ പോന്നേ, പിന്നെ കുറെ ആൾക്കാരിങ്ങനെ കൊളക്കരേലിരുന്ന് സംസാരി ക്ക്യ, ഇതല്ലൂ ഈ, ഈ നാട്ടു ജീവിതത്തിന്റെ ഒരു ഭാഗന്ന്. പിന്നെ ഈ പൈ പ്പ്‌ വെള്ളു അതില്ല് വന്നെനേശോ കൊറേ ഭാഗം അങ്ങനത്തെയല്ലോ കൊളങ്ങള് ല്ലോ പോയി. ന്നാലും ഇപ്പൊ അതിലിങ്ങനെ സംരക്ഷിച്ചു കൊണ്ടേരുന്ന ആൾക്കാരെല്ലാം ഇണ്ട്. പിന്നെ ഗ്രാമത്തിന്റെ ഗ്രാമത്തില് കൂടുതലായിട്ട് കാണുന്നെ ആന്ന് ഈ കവിങ്‌ള് വല്യ വല്യ മരയല്ലു ഈ കടുത്ത വേനലല്ലു യാത്രക്കാർക്ക് തണല് നൽകാനെല്ലു ഈ മരങ്ങക്കെല്ലാം കഴിന്ന്ണ്ട്. പിന്നെ ചായക്കടയിലു നാട്ടുകൂട്ടങ്ങളിലല്ലോ നാട്ടു ജീവിതത്തെ കുറിച്ച് പറയുമ്പോ ഒയിച്ച് കൂടാം പറ്റാത്ത ഒന്നാന്ന് അടുത്തെ ചായക്കടകള് ഹ് വെറും കച്ചട സ്ഥലം ആയിറ്റൊന്നുല്ല ആടെള്ളവരത് കാണുന്നെ അവര്ക്ക് ഒരു ഗ്ലാസ് ചൂട് ചായോ തിന്നാൻ എന്തെങ്കിലും കടിയെല്ലാം കിട്ടി കഴിഞഴിഞ്ഞാല് കുറേ ന നേരം ആടെ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നുണ്ടാവു ഓരോരുത്തര് ആടെ ഇരുന്നിട്ട് രാവിലെ തന്നെ പത്രം വായിക്കുന്നുണ്ടാവു. ഈ പത്രം വായിച്ചിട്ട് അവിടുത്തെ വിശേഷല്ലം ഇങ്ങനെ പങ്ക് വെക്ക അതെല്ലാം അവരിക്ക് അവര് ഒരു ശീലം പോ നാ ശീലം പോലെയാന്ന് ഇതിനെപ്പറ്റി എന്താ ങ്ങക്ക് പറയാന്ള്ളേ.
ശരിക്കും ഇങ്ങള് പറഞ്ഞ പോലെ എ ഇത് നമ്മള് ഒരു നാട്ടും പുറത്താകുമ്പോ നമ്മളാ ഒരു ചായക്കട അതൊക്കെ ഒഴിച്ചൂടാൻ പറ്റാത്ത ഒരു കാര്യാന്ന്. ഇപ്പോ എ എന്റെയൊക്കെ വീടിനപ്പൊ എന്റെ സൈഡിലായിട്ടൊരു ചായക്കടൊക്കെ വരുന്നുണ്ട്. അവിടന്ന്ന്ന്ച്ച്ഴിഞ്ഞാല് വൈകുന്നേരം ഒരുപാട് ആൾക്കാര് വന്ന് അവിടുന്ന് ചായയൊക്കെ കുടിക്കും. ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചൊണ്ട്. അത് ആ അത് ആസ്വദിക്കാ വേണ്ടിട്ട് പുറത്തുന്ന് വരെ ആൾക്കാര് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപൊയ്യും പിന്ന ഇത ക്കെ ഈ പാടത്തെ ആ ഭംഗിയൊക്കെ, ആസ്വദിക്കാനും. മയ ഇപ്പൊ മയക്കാലയതൊണ്ടന്നെ മയ കൊള്ളാനും. മയകൊണ്ട് കൊണ്ട് ചായ കുടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാര്, ഇപ്പ എനിക്ക് തോന്നുന്നു നഗരങ്ങളില് പണ്ടൊക്കെ ഗ്രാമങ്ങളി നിന്നും നഗരങ്ങളിലേക്ക് യാത്ര പോയിരുന്ന ആൾക്കാരിപ്പ ഇ നഗരങ്ങളിനിന്ന് യാ